ആഹ
ചായ ഇതാഒരാള് വന്നു ഇനിപ്പ അടുത്താളുപ്പ വരും
ആഹ രണ്ടാളും ഒരുമിച്ചു തന്നെ വരിക
ആഹ ശരി ഇവിടെ ഒരാൾക്ക് നേർത്തെ തുടങ്ങും ഒരാൾക്ക് കുറച്ച് വഴുകി അപ്പൊ രണ്ടാളും വേറെ വേറെ സമയത്ത പോര
ആഹ രണ്ടാളും ഏഴര അല്ല ഏഴ മണിക്ക് ക്ക് തൊടങ്ങും എട്ടേ മുക്കാൽ എട്ടര വെരെ ഉം അ മറ്റാള് ഭയങ്കര കരച്ചില
അ ആ അതെന്താ
ഉം ഇനിപ്പൊ ഒറക്ക് വന്ന്ട്ടാ
ആ ആ
നേരത്തെ എഴുന്നേൽക്കുന്നല്ലേ
ആ ഒറക്കം ഒ റക്കം വന്നാലുണ്ടാവും കുട്ട്യാൾക്കൊരു വാശി
ആ ഭയങ്കര വാശിപ്പൊ അപ്പൊ എടുത്തെന്നെ നടക്കണം അപ്പൊ
ആ
രണ്ടാളെ റോഡ്മ്മക്ക് കൊണ്ടാക്കാൻ പറ്റൂല ഒറങ്ങി കഴിഞ്ഞാ വീട്ടില് വേറെ ആരുല്ല
അത് ശെരി
ഒറ്റക്ക്ട്ടിട്ട് പോവാൻ പ
ഉം ഉം
ഉം ഉം
ഇവിടെ പിന്നെ തൊണണ്ട് മക്കൾക്ക് അതുകൊണ്ട് പിന്നെ നമ്മൾ കൊണ്ടാക്കണ്ട ആവശ്യ ന്നുല്ല
കൊണ്ടാക്ക ന്ന് പറഞ്ട്ട്ണ്ടെങ്കിൽ നമ്മള് മെയിൻ റോഡ്മ്മല് കൊറച്ചങ്ങോട്ട് നടക്കണം ഒരുത്തിരി അപ്പൊ അവിടുക്ക് മൂത്ത മോന് പോവും ഒറ്റക്ക് ശെ ഓൻക്കൊരു മടിയാ ഞാൻ ന്നെ കാണുമ്പോ ഓൻക്ക് ഞാൻ തന്നെ ആക്കി കൊടുക്കണം
അത് ശെരി
പിന്നെ മോക്ക് വണ്ടി ഇങ്ങോട്ട് വെരും പക്ഷെ മോനാക്ക്ണതോണ്ട് കൊറച്ച് നടന്നാ മതി
ഉം ഉം ഉം
പക്ഷെക്ക്ണെ തൊട്ടിൽ ഇട്ടിട്ട് നമ്മുക്ക് പോവാൻ പറ്റൂലല്ലോ ട്ടിട്ട് പോകുമ്പോ ഒരു പേടിയല്ലെ ഒറ്റക്കാവുമ്പോ
ഉം ഉം ഉം
ച അഥവാറ്റെ ഒണന്ന് കയിഞാല്
കുട്ട്യാളെ നല്ലോം ശ്
പെട്ടെന്ന് ആ അതാണ് പെട്ടെന്ന്പ്പോ എപ്പ ന്റെ കയ്യില് കുട്ടിണ്ടാവും ഒരു ദിവസം കുട്ടില്ലാണ്ടാവുമ്പോ നോക്കൂ ആൾക്കാര് അപ്പൊ ഒരു പേടിയാണ് ആ
ഇന്നിട്ട് വേറെന്താ വേറെ അങ്ങനെ പോണണ്ട്
ഹ ഇനി ഉച്ചക്കത്തേക്കുള്ളതൊക്കെ ആയല്ലോ ല്ലേ
ഉച്ചക്ക് ചോറക്കായി കൂട്ടാനായി ങ്ങൊണ്ടിരിക്ക്ണ് ണ്ട് കുട്ടികൾക്ക് കുട്ടികൾക്ക് കൊണ്ടോണ്ടതാവുമ്പളേ ന്നായി അല്ലാന്ന്ണ്ടെങ്കിൽ താവും പിന്നെ
ക്കൂല ഇങ്ങനെ എന്തേലൊക്കെ ആക്കികൊടുത്തിട്ട് വൈകുന്നേരാണ് ഇൻക്ക് ഫുഡൊക്കെ ഇണ്ടാക്കാൻ നോക്ക വൈകുന്നരാണ് എല്ലാരുണ്ടാവ മ്മേം പിന്നെ കാക്കൊക്കെ വരുന്ന വൈന്നേരാണ്
ഉം ഉം ഉം
അപ്പൊ പിന്നെ വൈകുന്നേരത്തേക്കാ ക്കൊള്ളൂ ഉമ്മ മ്മാന്റൊരു ആങ്ങളന്റെ ഹോട്ടല്ണ്ട് അവിട്ക്ക് പോവും
ആ അത് ശെരി
ക്കെ ടുത്ത് ഒതുക്കി വെക്കും ഇവൻ അതൊക്കെ വലിച്ച് തായക്കിടും
ആ ആ ആ അത് ശെരിയാ ഇങ്ങളെ പ്പെന്തേലും പണിക്കോണ്ടോ
ആര് ഉപ്പയോ
ആ
ഇവിടെ ഉപ്പല്ല പറഞ്ഞീലെ ഉപ്പ മരിച്ചന്നേ ഇപ്പൊ വീട്ടിൽ തന്നെയായിരുന്നു ഇപ്പൊ ആക്ക് ചെറിയൊരു കുട്ടി ക്കട പോലെ ണ്ടായി പിന്നെ അപ്പ ഉ പിന്നെ അങ്ങനെ വെയ്യാണ്ടായിട്ട് പിന്നെ ഇവിടെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു
ആഹ ശരി ഉം ഉ ഉ ഉം അത് ശരി
ആഹ
അപ്പൊ അങ്ങനെയൊക്കെ ആകുമ്പോ പിന്നെ തന്നെയാണ് രാത്രിക്ക് ഉണ്ടാക്കുന്ന തന്നെ നല്ലത് അല്ലാുണ്ടെ നമ്മള ഒറ്റക്കെ ആവുമ്പോ കുട്ടികള പോകും പിന്നെ വീട്ടിൽും ആരുും ഇല്ലന്നുണ്ടെ പിന്നെമ്മമ്മ ഒറ്റക്കായിട്ട് വെച്ചിണ്ടാക്കും
ആഹ
ഞാൻ പിന്നെ ഞാൻ പിന്നെ ചോ ആ ചോറ് കുറത്ത് കുറച്ച് കമ്മിയ ആാക്കിയിട്ടട കാരണം രാത്രി ഒരുമിച്ചിട്ട് രാത്രിക്കുമ്പാടുള്ളത് വെച്ച കഴിഞ്ഞാൽ ചെലപ്പോ അപ്പൊ ഈ വേഗം വേണാര്ല്ലേ അപ്പൊ കേ വരും അപ്പൊ ഉച്ചവരൊക്കെത വെച്ചിട്ട് രാത്രിക്ക് ഉള്ളത് ചോർ മാത്രം പിന്നെ നോക്കും അല്ലനീടകിൽ വേറെയെണ്ടെകിലും ഉണ്ടാക്കും കറി ഞൻ ഒപ്പം ഉണ്ടാക്കി വക്ക്യ പിന്നെ ഇവിടെന്താ അധികം കറി വേണ്ട അവിടെ ഉപ്പേരിയോ മീനോ എന്തെങ്കിലും സൈഡ ഒക്കെ ഒതായി
ഏ ഇവിടെ കാക്കാന മോന് വല്ിയ കാക്കാന മോൻുണ്ട് മദ്രാസിലാണ് അപ്പൊ അവന് ഓൻ ചെിലപ്പോ എ ചലവില്ലാത്ത ദിവസം ഇങ്ങോട്ട് പോരേക്കക്ക് വരും അപ്പൊ അഥവാ കറിയില്ലാത്ത ദിവസെ വരുംാണെറി അങ്ങെ ഒഴിച്ചിട്ട് ഇങ്ങനെ ഒരു ഭാഗം വെള്ള കളറിൽ കാണാൻ പാടില്ല ഫുൾ കറിയായിട്ട് കാണണം ആഹ അങ്ങനെ എല്ല ാങ്ങിച്ചപ്പ ഞാൻ പറയുബോ അ ഒന്ന് വിളിച്ചച്ച് പറയണം ഞാൻ കുറച്ച് വെള്ളംഴിക്കൻ എന്നിട്ട് വെള്ളംഴിക്കാ ആ സയക്കില്ലല്ല കറിയിയില്
ആഹ ആഹ്
താത്ത ആണെങ്കിലും ഇങ്ങനെ കറി നല്ല വെള്ളം ഒഴിക്കും എന്താച്ചാ ഇവനൊക്കെ പൊറുപ്പിക്കണ്ടേ ന്നു പറഞ്ഞിട്ട്
ആഹ
ഓന്ക്കാനെങ്കിൽ നല്ല കറിവേണം മദ്രസയിൽ നിന്ന് വരുന്നത് തന്നെക്കെ കറി ഉണ്ടല്ലോന്ന് വിചാരിച്ചിട്ടാ വരുന്നത് തന്നെ അങ്ങനെ ണ്
ആഹ അങ്ങനെയാകുമ്പോ എടങ്ങാറുവാണ്
ആ ചില ദിവസം ഓനിക്ക് അധികം എനിക്ക് ചിലവ്ണ്ടാവില്ലോ മദ്രസിൽ ചിലവ പള്ളിയിൽ ആഹ ചെൽവില്ലാത്ത ദിവസംക്കെ ഓൻ പെരേക്ക് വരും നമ്മള അവിടെ അടുത്ത തന്നെയാണ് ഓൻ പോണത്
ഉം ഉം പിന്നെ കുറച്ച് റിസ്ക് എടുത്തിൽ കൊടുത്താല് ഉസ്താദുമാർക്ക് കൊടു
ഉസ്താമാർക്കല്ലേ അതാണ് ഞാൻ പറയാ അവന്റെ അടുത്ത് ഞാൻ പറയും പിന്നെ ഞാൻ പറയും ഞങ്ങ പിടിക്കണം കേട്ടോ ഓന്റെ ഡ്രസ്സ് അലക്കുമ്പോളെ ഒന്ന് പിടച്ച് കേട്ടണം കേട്ടോ കൊണ്ട് പിടിച്ചു കെട്ടണം ആ നോക്കട്ടെ അത് ഓനങ്ങനെ തമാശക്കും
ആഹ ഉസ്താദ് മാർക്ക് ല്ല ഉസ്താമാർക്ക് പറഞ്ഞ എല്ലാ ചിട്ടയും കാര്യങ്ങളും ഉണ്ടാവോണ്ട്
ആ് ഓന് ഇപ്പ ഇറങ്ങീട്ടുള്ളൂ ഓന് സുൽത്താനയിട്ട ത്തിറങ്ങിയതാണിപ്പം
ആ ശരി
അപ്പൊ ചെറിയ കുട്ടി വന്നല് ഞമ്മക്ക് വലുതാണ് ഏട്ടന്റെ മൂത്ത മോനാണ് ഓന് അപ്പോ ന് ഇപ്പോ ഫസ്റ്റ് എറങ്ങ്യേത് മുക്രി ആയിട്ടാണ് ഇറങ്ങിയത്
ആഹ് ശെരി
ഖത്തീബായ്റ്റ് എറങ്ങാന് നിക്കാഹും കാര്യങ്ങളൊക്കെണ്ടാവൂലേ അപ്പൊന്ന് കണ്ടു പഠിക്കട്ടെ പറഞ്ഞിട്ട്
ആ ആആഹ്
അട്ത്ത വർഷം ഈ ഒര് വർഷം അങ്ങനെ മുക്രി ആയിറ്റ് പോയാല് അട്ത്ത വർഷം ഖത്തീബായ്റ്റ് അതാ ഒക്കെ പർഞ്ഞിട്ട് ഹാഫിളാണ്.
മ് മ് ഹാഫിളാണ്ലേ ഹാഫിളീങ്ങളൊക്കെ ബഹുമാനിക്കണം.
ക്കെ നല്ലോം തല്ല്ണ്ടാക്കും ഞാന് ചെറിയ കുട്ടി ആകുമ്പോ വന്നതാണെയ് ഓൻ ചെര്യേ കുട്ട്യാകുമ്പോ തന്നെ അപ്പൊ ആ ഒരു അപ്പൊ ഓന് മൂന്നാം ക്ലാസ്സിലാണ്. പരിഗണനണ്ടാവും ഒരു നാലാം ക്ലാസ്സിലൊക്കെ എത്തുമ്പോൾ വന്നതാ ഞാൻ അപ്പൊ ഞാനും ഒരു ചെർതേര്ന്നു ഓനൊരു ചെർതാണ് അപ്പൊ ഇങ്ങനെ കളി ക്കാനുഓരോ കൂടെ കൂടിയിട്ടൊക്കെ അങ്ങനെ ആ ഒര്ത് ഓൻക്ക് ഇപ്പഴുന്നോട് ണ്ട് കളിക്കലും ശെരിക്ക് പറഞ്ഞാല് ഞമ്മള് തമ്മില് കാ കാണാൻ തന്നെ പാടില്ലാനാണ്. പഷേ ഓൻക്ക് ആ മേമേനും പറഞ്ഞൊരു തല്ലൊക്കെ തല്ലും അങ്ങനെ
ആഹ് ഇവടെ പിന്നെ ഇവടീണ്ട് ഇൻക്കൊരു മൂത്തച്ച ഇവടെ ഇൻ ക്കൂണ്ടൊര് മൂത്തച്ചൻക്കൊര് മകന് ഹാഫിള്
മ്
ഓലെക്കെ കാണു ഓലക്കെ കാണുമ്പോ ശെരിക്കും നമ്മക്ക് ഭയങ്ക് ഭയങ്കര ബഹുമാനം തന്നേണ്.
ആഹ് കാണുമ്പോ മ്മക്ക് ബഹുമാനാണ് പക്ഷെ ഞമ്മള് ആ കളി ആ ഒര് ഇതായ തെ ആ ഒര് കുട്ടീന്ള്ള ഒര്തില്
അ പിന്നെ അങ്ങനെ കൂടുതൽ ആയിട്ടുള്ളരു ടച്ച് ണ്ടായിന്നില്ലങ്ങനെ കാണും കൂടും പിന്നെ അന്ന് പറഞ്ഞാല് എന്താച്ചാല് കൂട്തലായ്റ്റ് ആരോടും അങ്ങനെ വായ് തൊറന്ന് സംസാരിക്കാനങ്ങനെന്നും പോവൂല. അവനിക്കെല്ലാത്തിനും ഒര് ലിമിറ്റാ ഞമ്മള് ശെരിക്കും ഞമ്മളെ കാണ്ണതന്നെ അവൻക്ക് മട്യാണ്. നിപ്പൊ പൊതുവേ അവന്റെ വീട്ട് വീട്ടില്ള്ളോ ലോടാണെങ്കിലും അങ്ങനെ കൂടുതൽ കളിക്കാനും ചിരിക്കാനും അങ്ങനെന്നും പോകൂല.
ഒര് ഇന്റർവേർട്ടേര്ക്കുലെ
ഇന്റെ ഹസ്ബൻറ് അങ്ങനേണ്
ആഹ് ഇവടെ വരും അങ്ങനെ തന്നെ അപ്പ എല്ലാ എല്ലാരും പറയും എളാപ്പാന്റെ അതേ ക്വാളിറ്റിയാണ് റാഷിദ് പറയും ഇവര് അങ്ങനേണ് ഇവര് ഇപ്പേഞമ്മള എന്തെങ്കിലും പറഞ്ഞാ- പറഞ്ഞ ചൊമരിനോട് എന്തേലും പറഞ്ഞാ ചൊമര് മുണ്ടോ അതേ അവസ്തേണ്.
അള്ളോതേ പോലെ ഞാം പറയും എന്താല്ലേ ചുമരനോട് പറയല്ലേ ഇന്റതേ അവസ്തേണ്. ഞാന് എവിടെ ലുംപോയി വെര്ന്നാലില്ലേ ഞമ്മള് പോയത് മുതല് വന്ന് ഇവടെ എത്ത്ണത് വരെ ള്ള എല്ലാ കഥകളും അതിന് ചെല സമയത്തൊന്ന് മൂള്യേങ്കിലായി
ആഹ് അത് ഇവടെ അങ്ങനതന്നെ ഇവടെ അങ്ങനതന്നെ എല്ലാ കഥകളും പറയും ഏ ഞാൻ പറയും ങ്ങളൊന്ന് ചിർ ച്ച് കണ്ടിട്ട് ഞാൻ അപ്പ തന്നെ മരിച്ചാലും മാണ്ടില്ലാറയും
സത്യട്ടോ ഇതുപോലെതാ എല്ലാവർക്കുംണ്ട്ല്ലേ ഇങ്ങനത്തെ ഒരവസ്ഥ ഞാനില്ലേ അത്രക്ക് ഫസ്റ്റ്ക്ക എനിക്ക് ഭയങ്കര വിഷമേയ്നു ഇ ഇപ്പൊ ഞാനത് ഇപ്പൊ ഞാനിങ്ങനെ സംസാരിക്കുന്ന ആളായതുകൊണ്ട് എനിക്കിപ്പോ അതൊരു വിഷയല്ല അപ്പൊ ചെലോലു പറയിംഎങ്ങനെടി ഓന്റെടുത്ത് നിക്ക്ണ് അങ്ങനെ തന്നെ നമ്മക്കതൊരു വിഷയല്ല ൻക്ക്നല്ല സ്നേഹണ്ട് എല്ലാം മേടിച്ചൊണ്ടരാനാണെങ്കിലും ഇപ്പൊ ഞാൻ മനസ്സിൽ ചിന്തിച്ചാ മതി അത് ഇവിടെ എത്തും
അ ഇവിടെ അങ്ങനെ തന്നെ എല്ലാ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്തരും പക്ഷെ ആ ഒരു സം അപ്പൊ ഞാൻ കൊറെ പറയണ്ട ഇന്നോട് കുറെ ഇങ്ങനെ പറഞ്ഞിട്ട് വെറുതെ മലക്കൾക്ക് പണി ഉണ്ടാക്ക കിട്ട എന്താ കാര്യം കാര്യള്ളത് സംസാരിക്കല്ലേ വെണ്ടള്ളൂ കാരണം ഓര് പഠിച്ച ഓൽപഠിച്ചത് അങ്ങനെയാണ് അതുകൊണ്ടാണ് എന്ന ഓലെ അനിയന്മാരും അങ്ങനെയല്ല ഓലാനിയന്മാരൊക്കെ ഭയങ്കരരതാണ് ഉ അത
ഇൻക്ക് ഇവടെ ഏട്ടനൊന്നും കുഴപ്പമില്ല ഏന്റെ വായിൽ പൂടണം എന്നുണ്ടെങ്കിൽ ഒന്ന് ഉറങ്ങണം ആ ഏട്ടനങ്ങനെയാ പക്ഷെ ഇതാണ് അങ്ങനെ ഉണ്ട് ഇവ്വ്ടെ ഉമ്മാനോടുഉപ്പാനോടും കൂടെ മുണ്ടൂല മുണ്ടൂലാന്ന് പറഞ്ഞാ അങ്ങനെയല്ല ഒന്ന മുണ്ടായിട്ടില്ല ണ്ടായിട്ടല്ല ട്ടൊന്നും പറയൂല നമ്മള എന്തെങ്കിലും ചോയ്ച്ചാ ചില സമയത്ത് മറുപടി ഉണ്ടാവും ചിലപ്പോ മറുപടി ഉണ്ടാവൂല
അത് ചെലപ്പോ മറുപടി ഇല്ലാത്തന്താ ചെലപ്പോ നമ്മള് ചോയ്ച്ചത് ഓൽ കേട്ടിട്ടന്നെ ഇണ്ടാവൂല
അപ്പൊ അനുഭവം ഗുരു പറഞ്ഞാതിരി ഇന്റെ അതേ അനുഭവാണല്ലോ കുല്ല് മ് എന്നിട്ട് എന്നിട്ട് പിന്നെ എപ്പോളെങ്കിലും അങ്ങനെ പറയുന്ന ോെ പറഞ്ഞ ങ്ങ കേട്ട അ അ എന്നോട് പറഞ്ഞന്ന്ോക്കോ
ആഹ ഞാൻ കേട്ടിട്ടില്ലല്ലോ അാല
എ പറയണന്ന് എരുതിട്ടുണ്ടാവും പക്ഷെ
ആ നിങ്ങള്ൾ കർത്ത ആാക്കിട്ട് വിളിക്കന്നേ ആയിട്ട